ഓ
ഹലോ
ആഹ കേൾക്കുന്നുണ്ടോ?
ആ കേക്കാ
കേൾക്കാം ഉം എന്തൊക്കെയ സുഖണോ?
ആ സുഖം പിന്ന അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം.
കുഴപ്പമൊന്നുമല്ല മക്കളൊക്കെ സ് കൂളട്ട് വന്നു. ഒക്കെ എഴുത്തും വായനൊക്കെ തുടങ്ങാറായി. ടൈമായി തുടങ്ങിയല്ലോ ഉ പഠിപ്പിക്കുള്ളെ ടൈംമായി തുടങ്ങി.
ആഹ മക്കളക്കെ എന്തയാണ്?
അതവിടെ ഒക്കെ എഴുത്തും വായനയിലും ഒരാള നിസ്കരിക്കുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഓരോരുത്തർ
ആഹ പിന്നെ ഫുഡൊക്കെ കഴ കഴിച്ചാ
വൈകുന്നേരത്തെ ഇതൊന്ന് പിന്നെ പൊക്കോണേു പൊക്കോൺ പൊരിച്ച ചോളാ പൊരി എന്ന അതു ചായക്ക് അപ്പൊ അതെടുത്ത് പിന്നെ ഒരാൾക്ക് നോമ്പുണ്ട് വലിയ മുളുക്ക് അപ്പൊ ഞോൾക്ക് ചോറ് മതിയു പറഞ്ഞ അത് കഴിക്കൂ
ആഹ
പൂവണ്ട് നിങ്ങൾ എന്താ കഴി
ഞാൻ ഇപ്പം ചിപ്സ് കഴിച്ചൊണ്ടിരിക്കുന്നു.
ആഹ അത് ശെരി അതാണോ ഒന്ന് ഈവനിങ് സ്നാക്സ്.
ആഹ അറില്ല ചിപ്സും കേക്കും ഒക്കെ ഇണ്ട്.
ഒക്കെുണ്ട് ഉം പുതിയപ്പളൊക്കെ വന്നോ?
ആ ഹസ്ബൻഡന്ന് ഓഫയിരുന്നു ലിവായിരുന്നു.
ആഹ അയി ശരി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടില് വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ
ആഹ ഒക്കെ ഉണ്ട് ഉം അങ്ങനെ പോണ്.
പിന്നെ അവിടെ കൃഷിയൊക്കെ ഉണ്ടാ? കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷി ഞമ്മൾക്കില്ല കൃഷി ഇപ്പുറത്ത്ണ്ട് നമ്മളേ തൊട്ടപ്പുറത്ത് വേറെ ആളുകൾ ചെയ്യുന്നുണ്ട് ഞമ്മൾ ചെയ്യണില്ല ഞാൻ ചെയ്യണില്ല നമ്മളൊന്നും ഉണ്ടാക്കിട്ടില്ല. ഞാൻ ചെറിയ മുളക് അങ്ങനെയൊക്കെ ചെറുതൊക്കെ കുഴിച്ചിടും അങ്ങനതോക്കേ ചെർ ചെർ ചെറിയ സംഭവങ്ങൾ കാന്താരി മുളകൊക്കെ വെക്കും അങ്ങനത്തെക്കെ ഉണ്ട് അല്ലാത്ത കൂടുതൽ മറ്റ്‌ള്ള കൃഷി പരിപാടികളൊന്നുംല്ല ഞങ്ങളപ്പുറത്‌ ഒരു വയലുണ്ട് അതിനകത്ത് നറയെ നെല്ലും കൃഷിണ്ട് പിന്നേ ചീരണ്ട് വെണ്ടണ്ട് അങ്ങനെയല്ലാ പിന്നെ ഇതൊക്കെ ണ്ട് എന്താ പറയാ മത്തേന്. എല്ലാ സംഭവങ്ങള വെള്ളരി എല്ലാം അതിനത്ണ്ട് നമ്മളെ അ അപ്പുറത്ത് തൊട്ടപ്പുറത്ത്ത്തന്നെ പയറ് ഇതൊക്കെ നമ്മുക്ക് അവര് പറിക്കുമ്പോ തെരും കുറേശെ തരും നമ്മളെ ഉപ്പേരി ക്കോക്കെ തരും കറിക്ക് ഉപ്പരിക് നമ്മക്ക് അങ്ങനെ കിട്ടല്ണ്ട് അവിടുന്ന്.
ആഹ് രാത്രിത്തിക്ക് ഉം രാത്രിക്കെ അപ്പാ എന്തരാണ് ഫുഡ്‌?
രാത്രിന്ന് ഉച്ചക്കത്തെ ചോറന്നെ. ചിക്കൻ കറിയും, ചോറും ആക്ക തന്നെ. നിങ്ങക്ക്ന്താ അതെന്യായാണോ ഉച്ചക്കത്തെന്നെയാണോ?
ഉച്ചക്കല്ലേ രാത്രി കാപ്പിയാണ്.
പിന്നെ ഉം ഐക്കേന്തേക്കും ചപ്പാത്തി അങ്ങനെ എന്തേലൊക്കെ ഒണ്ടാക്കു
ചപ്പാത്തിയും, പൂരിയും എന്തെങ്കിലും ആയിരിക്കും.
ണ്ടെങ്കില് അ അങ്ങനെ പോവുലേ ആ ശരി. പിന്നേ ഡ്രൈവിംഗ്ക്കെ അറിയാൻ പറ്റോ അറിയോ? ഡ്രൈവിംഗ് ക്കറിയോ?
എനിക്ക് ഡ്രൈവിങ്ങ് അറിഞ്ഞുടാ.
അറിയില്ല പഠിക്കണ്ടേ? ഇപ്പയെല്ലാരും സ് ഏൾണ്ട് ആഹ് ഓടിക്കേറെല്ലേ? പഠിച്ചൂടെ? പഠിച്ചിട്ട് ലൈസൻസ്ക്കെ എടുത്ത്. ഉഷാറായിട്ട് ഒരാളെ സഹായം ഇല്ലാതെ നമ്മ്ക്ക് ഒടിക്കാൻ പറ്റും
ആ പഠിക്കണം.
ക്ക്ണം ഉം ഒരാളെ കാത്ത് നിക്കേണ്ട നമ്മളെ വശ്യങ്ങൾക്ക് നമ്മകെന്നെ പോവാം. വരാ ഒരാളേ നോക്കി ആഹ് വരുവോ വരു ഉറച്ച്‌ നിക്കണ്ടല്ലോ നമ്മക്കന്നെ ചെയ്യാം എല്ലാ കാര്യങ്ങളും സ്വന്തായായിട്ട് ചെയ്യാൻ പറ്റും നമ്മളോക്കെ ലൈഫ് സെൻസ് എട്ത്ത് ഞാൻ ബൈക്കും കാറൊക്കെ ലൈസൻസ് കാർ പൊറത്തങ്ങ് അധികം കൊ ണ്ടവാറില്ല പക്ഷേ ബൈകേറ്റ്യില്ലാട്ത്തും പോവും മക്കളെ കൊണ്ടയാക്കും സ്കൂൾ കൊണ്ടായാക്കും മജ്ലിസ് വിട്ട് കൊണ്ടോരും പിന്നെ വെല്യ മോള് പത്താം ക്ലാസ്സില് ആണല്ലോ അപ്പൊ അവൾക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും അപ്പൊ അവളെ ബസ്സ് കേറ്റാനും കൊണ്ടാക്കി കൊടുക്കും സ്കൂൾ ബസ് ലേറ്റ് ആയിട്ട വര അപ്പം അവളെ നേരത്തെ ലൈൻബസിനാക്കി കൊടുക്കും അങ്ങനെക്കെ കൊണ്ടു പോവും കൊണ്ടാക്കി കൊടുക്കും ഒരാളെ സഹായത്തിന് കാത്‌ക്കേണ്ട നമ്മളെ പരിപാടിന്റെ ഇടയിൽ കൂടെ അവരേ ടൈം ആകുമ്പോ ക്കി കൊടുക്കാൻ പറ്റും.
ഒഹ്
ട്ടില്ല പഠിച്ചാൽ അതാണ് ഗുണം ഒരാളെ ആ ഹസ്ബൻ്റ് വന്നിട്ടില്ല വണ്ടിയില് അങ്ങനെ പോയതാണ് ഡ്രൈവർ ആണ് വർക്കയ്ത് അപ്പൊ അങ്ങനെ ലോഡേറ്റ് പോവും ഇവിടന്ന് അങ്ങനെ വണ്ടിൽ ഒന്നും ഇല്ലാണ്ട് പോവും അവിടുന്ന് ങ്ങട്ട് ലോഡ് ട്ട്വരും ഇവിടെ ഇറക്കിയിട്ട് വീണ്ടും പോവും അതൊക്കെയാണ് പരിപാടി. അങ്ങനെ പോകുന്നുണ്ട് എല്ലാ പരിപാടികളും ഷെയറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
എന്ത് ലോടാണ്
ഏഹ് ലോട് എന്തും എടുക്കും തേങ്ങ പേപ്പർ ന്യൂസ് പേപ്പർ നോട്ട് ബുക്സ് അതേ മറ്റെ എന്താ കല്ല് നമ്മളുടെ മുറ്റത്തൊക്കെ പതിക്കണ കല്ലുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ വീട് കയറ്റ വെള്ളക്കട്ടകള് ഇതൊക്കെ എന്താ എന്ന് ഒന്നുംല്ലേ എല്ലാ ലോടും എടുക്കും വാടക കൊടുത്ത് കഴിഞ്ഞാല് എല്ലാ ലോടും എടുക്കും ഇങ്ങനെ ഇന്ന ലോഡ് അങ്ങനെയൊന്നുമില്ല എല്ലാ ലോഡ് എടുക്കും വാടക നമുക്ക് ഒക്കണല്ലോ ഇത്ര വാടക എന്ന് പറയുമ്പോ ആ ഞാൻ എടുക്കാ ലോഡ് എടുക്കാറി അപ്പൊ പോയിട്ട് അവിടുന്ന് ലോഡേറ്റി ഇങ്ങോട്ട് വരും ഇവിടുന്ന് അതുപോലെ ലോഡ് ഉണ്ടെങ്കിൽ ലോട് എടുത്ത് കൊണ്ടു പോവും ഇവിടുന്ന് എടുക്കും ലോടെ നമ്മെ ജീവിത മാർഗം അതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ പോന്നുണ്ട് കൊഴപ്പൊന്നുമില്ല അവിടെ എന്താ
ഇവിടെ എന്റെ ഹസ് ബൻ്റ് ആഹ് ഡ്രൈവർ ആണ് ബേക്കറി ഹോസ്പിറ്റല് ഇല്ലേ
ആന്ന് ഹോസ്പിറ്റലില്
ആഹ്
ആ ആംബുലൻസിലാണോ
ആംബലൻസ് അല്ല ഫുഡിന്റെ ഒക്കെ
ആഹ് അത് ശെരി അങ്ങനെ കൊണ്ടന്ന് കൊടുക്കും ഹോസ്പിറ്റൽസ് ആവശ്യത്തിനനുസരിച്ചുള്ള സാ സാധനം അങ്ങനെയാണോ
ആഹ് ഫുഡിൻ്റെതൊക്കാ
കൊണ്ട് കൊടുക്കൂലേ ആഹ് അത് ശരി നിങ്ങൾ പഠിക്കണ്ടോ എന്തെങ്കിലും
ഞാൻ പഠിക്കുന്നില്ല നമ്മൾ ഇ ഇങ്ങനെ
അങ്ങനെ നിക്കുവാണ് ആഹ് അത് ശെരി പഠിക്കാൻ ആഗ്രഹമുണ്ടോ
പഠിക്കാൻ ആഗ്രഹമുണ്ടോന്ന് ചോയിച്ചാ ഇനി അങ്ങോട്ട് പഠിയില്ല ഇനിയപ്പോ എന്തെങ്കിലും ചെറിയ ജോലി
ആഗ്രഹം അതാണ്
ഉം
ഉം എനിക്ക് പഠിക്കാന് ഭയങ്കര താല്പര്യമുണ്ട് കമ്പ്യൂട്ടറിന് ഇട്ടോ അല്ലാണ്ട് വേറെന്നും എനിക്ക് കുട്ടികളായിട്ട് കഴിയൂല്ല കമ്പ്യൂട്ടർ പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് പക്ഷെ ഇവിടന്ന് അ ഹസ്ബൻ്റിന് ഇഷ്ടമല്ല മക്കളെ വിട്ടിട്ട് അങ്ങോട്ട് പോവണം പിന്നെ ലേറ്റ് ആയിട്ട് വരും അപ്പം ബുദ്ധിമുട്ട് എനിക്ക് വീട്ടില് കാര്യങ്ങള് ഇഷ്ടം പോലെ നോക്കാനുണ്ട് അപ്പോ അതൊക്കെ നോക്കി അങ്ങനെ കഴിഞ്ഞാൽ മതി എന്നുള്ളതാണ് പിള്ളേരില്ലേ അവരെ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്ക അവർക്ക് കൊടുക്കുക ഞാൻ വരുമ്പോ എന്നെ നോക്കുക ഇതൊക്കെ എന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു നീ കമ്പ്യൂട്ടർ ഒക്കെ പിന്നെ പഠിക്ക പഠിക്കാന്ന് പറഞ്ഞിട്ട് അയിമക്ക ഒന്നും പോയിട്ടില്ല
ആഹ് കമ്പ്യൂട്ടർ പഠിക്കാൻ കൊറച്ചു നേരം മതിയല്ലോ
കുറച്ചു നേരം മതി പക്ഷെ നമ്മള് ഇവിടന്ന് ഇവിടുത്തെ ജോലികളൊക്കെ കഴിച്ചു പോവണ്ടേ ഇവിടുത്തെ വീട്ടിലെ ജോലികളും മക്കളെ കാര്യങ്ങളും കഴിച്ചു പോയി അവിടുത്തെ കമ്പ്യൂട്ടറിന്റെ കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടുംഞമ്മുക്ക് വൈ വൈകുനേരത്തേക്ക് ഉള്ളത് ഉണ്ടാക്കണം
ആഹ്
ഉണ്ടാക്കണം പിന്നെ ഇവരുവന്നാ പാത്രം കഴുകി വെക്കണം യൂണിഫോം കാര്യങ്ങള് അലക്കല് ഇത് മെഷീനിലാണ് എന്നാലും നിങ്ങള അവിടെ എങ്ങനെയാ കല്ലിലാണോ തിരുമ്പലൊക്കെ
ഇവിട ആഹ് തുണിയൊക്കെ കഴുകി കഴിഞ്ഞു
ആ
തന്നെ നനച്ചോണ്ടിരുന്നത് ഇപ്പം പിന്നെ വാഷിംഗ് മെഷീനിലാണ് നനച്ചോണ്ടിരിക്കുന്ന
ആ ആ ആ അമ്മ തിരുമ്പോക്കെ ചെയ്യോ
ആ അമ്മ അതി തന്നെ ഇല്ല ഇല്ല അത്രയും പ്രായം ഇല്ല
ആ എല്ലാ ജോലികളും ചെയ്യോ
ഓ ചെയ്യും ചെയ്യും
ആ ആ ആ അച്ഛനുണ്ടോ
ആ അച്ഛനുണ്ട്
അച്ഛന് എന്താ ചെയ്യണേ
അച്ഛൻ ഡ്രൈയിവറ്
ആയ് എല്ലാർക്കും ഡ്രൈവിങ് പരിപാടിയാ അച്ഛന് എന്തില ഓട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ
ഓട്ടോ അല്ല മറ്റേ റ്റീ ബിജറായി
ആ ടി വി
റ്റി ബിജി ആറായി
ഏ റ്റി ബിജി ആറായി
റ്റി ബിജി ആറയി കണ്ടിട്ടുണ്ടോ
കേട്ടിട്ടില്ല കേട്ടിനു പക്ഷെ എനിക്ക അതത്ര വ്യക്തായിട്ടുന്നു അറിയണില്ല എന്താന്നുള്ളത് ഉം അങ്ങനെ അവി ട്ട് അതിൽ വർക്ക് ചെയ്യണാവല്ലേ ഡ്രൈവർ ആയിട്ട് പോവാവും അങ്ങനെ പോവും
ആ
അതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അധികം നോക്കണത് ഉപ അച്ഛനായിരിക്കുംല്ലേ ആ ആ ആ ചെറിയ മോനണോ നിങ്ങള് ചെറിയ ആളാണോ
ആര്
നിങ്ങള് ചെറിയ ആളാണോ അവിടുത്തെ മോന് ഹസ്ബൻറ്റ് ചെറിയ ആളാണോ
ഹസ്ബെൻ്റ് ചെറിയ ആളന്ന് വെച്ചാ
അവിടുത്തെ ചെറിയള് അച്ഛന്റെ ചെറിയളാണോ വീട്ടിലെ അങ്ങനെ ഉദ്ദേശിച്ച വീട്ടില് ചെറിയ മോനാണോന്നുള്ളത് അതോ വലിയ മോനോ ഒരു മോന ഉള്ള ആകെ അഛൻകും അമ്മക്കും
ഇല്ല എന്റെ അച്ഛന് എനിക്ക് ഞാനും പിന്നെ അനിയനും ഉണ്ട്
ഞാൻ ഹസ്ബൻറിന് ഹസ്ബൻറിന്റെ അച്ഛനും അമ്മയ്ക്കും
ഹസ്ബെൻ്റ് ഹസ്ബെൻ്റിൻ്റെ വീട്ടില് അച്ഛനമ്മ ചേച്ചി ചേച്ച് അളിയൻ ചേച്ചിയുടെ കൊച്ച് മറ്റണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ